ഹലോ
ഹലോ
എന്താ പണി
നല്ല വർത്താനം
ചോറൊക്കെ ബക്ഷണം കയ്ച്ചോ
എന്തൊക്കണ്ട് അവ്ട്ത്തെ വർത്താനം
ഇവിടെന്താ നല്ല സുഖം ഞാന് മീൻ പൊരിച്ചോണ്ട്ക്കാണ്
ഓഹ് ഭക്ഷണൊ കയിച്ചൊ ഓഹ് ഭക്ഷണം കയിച്ചു
ഓഹ് ഞാന് മീന്ങ്ങനെ പൊരിച്ചോണ്ട്ക്കാണ്ന്ന് പറയ ഇവ്ടെ മീന് വാണം ഇത് ഐക്കൂറെ
ഓഹ് ഇങ്ങള് ഫ്രൈ ചെയ്യ
അതേ
ഉം
ഇൻക്ക് ഇഷ്ട്ടം വറ്റിക്കലാണ് പക്ഷേ ഏഹ് ഹസ്ബന്റ വറ്റിച്ചാ തിന്നൂല ഓൽക്ക് ഫ്രൈ ചെയ്യ്ണത ഇഷ്ടം നമ്മക്ക് ഓരൊത്തർക്ക് ഓരോ ടേസ്റ്റാണല്ലൊ അദെ നമ്മള് പിന്നെ പെണ്ണ്ങ്ങള് നമ്മള ആഗ്രഹങ്ങൾ നോക്കാറില്ലല്ലോ
അത് തന്നെ ഈ ഫോണങ്ങൾ ള് വിളിക്കണ സമയത്ത് മീം ഫ്രേ ചെയ്യുന്ന സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്
ഉണ്ട്ല്ലേ ഓക്കെ നിങ്ങള്അവിടെ എന്തെക്കെ മിനാണ് വാങ്ങാറ് നിങ്ങള് കൂടതലും
ഇന്ന് വാങ്ങിയത് വത്തലാണ് നത്തോലിഇല്ലേ നത്തോലി ചെറിയൊരു മീനല്ലാ അങ്ങനെ പറയ് നല്ല ടേസ്റ്റ് ആണ് ആഹ് കയിക്കാൻ നല്ല ടേസ്റ്റ് അതെ പിന്നെ അതുല്ല നമ്മളെ ഈ കാലുവേദന കൈവേദന എന്നൊക്കെ പറഞ്ഞ നമ്മൾ ഡോക്ടർക്ക് പോവുമ്പോ ഡോക്ടർമാര് റിഫ്രയിണ മീനാണത്
ഏറ്റവും ചെറിയമീൻ കഴിക്കാന
ചെറിയ മീന അത് നമ്മള് മുള്ളോട് കൂടി കടിച്ച് കയിച്ച് തിന്നാലും കാൽസ്യക്കുറവുള്ളതിനൊക്കെ മാറ്റം കിട്ടും
നത്തോലി എന്നൊക്കെ പറയുമ്പളെ നമക്ക് ഇങ്ങനെവെറുതെ ഇങ്ങനെ എട്ത്ത് തിന്നാ പറ്റുല്ലോ പിന്നെ അത്ര വാസന ഇണ്ടാവില്ലല്ലോ മറ്റ റ്റ്മീനുകൾക്ക് നല്ല സ്മെല്ലല്ലേ ഇതിനത്രയും വാസനണ്ടാവില്ല
ഇത് ഞാനൊന്ന് കറി വെച്ച് കൊറച്ചത് തേങ്ങ അരച്ച് കറിയും വെച്ച് കൊറച്ച് ഫ്രൈയും ചെയ്ത്
ആണോ
ഉം അതെ
ങ്ഉ കറി വെക്കുന്ന ആറ്റും ടേസ്റ്റ് ഫ്രൈ ചെയ്യുന്ന
അതെ ഫ്രൈ ചെയ്യണതാണ് അതെ ഇവിടെ ഇമ്മാക്കൊക്കെ പൊരിക്കണ ഇഷ്ടല്ല അവർക്കൊക്കെ എന്തേലും കറിയക്കി വെക്കണതാണ് ഇഷ്ടം അപ്പ അവർക്ക് കുറച്ച് കറിയും വെക്കും അല്ലാത്തവർക്ക് കുറച്ച് ഫ്രെയും ചെയ്യും
അതെ പ്പനമ്മള് ഈമത്തി അയലേക്കെ വേണങ്കിലെ നമ്മളിങ്ങനെ ഡയറക്ട് നമ്മള് പൊടികൾ മാത്രം ഇട്ടാണ്ട് ഫ്രൈ ചെയ്യണത്‌ല് രസം ഇതിലേക്ക് വെളിച്ചണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളില്ലേ
അതെ
അത് അരിഞ്ഞത് ഇട പിന്നെ അത് പൊലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് മുളകും പൊടി ഉപ്പും ഇതൊക്ക ഇട്ടിട്ടെ മിക്സ് ചെയ്ത് കു- ർച്ച് പുളിവെള്ളും പാര എന്നിട്ട് അത്ങ്ങനെ ഫ്രൈ ചെയ്തെട്ക്കുമ്പൊ നമ്മൾ പൊര്ച്ച രീതീല് ആവല്ലൊ വറ്റിച്ച് വറ്റിച്ച് കൊണ്ടന്നാ മതി അപ്പ നമുക്കൊര് കറിന്റാവ്ശ്യങ്ങളൊന്നുല്ല അത് കയ്ക്കാണെങ്കില് അതെ നമ്മള് ചി മീനൊക്കെ പൊള്ളിക്കൊല്ലോ
അതെ
അതിന്റെത് ഒര് ടെച്ചിലേക്ക് വരും പ മീൻ പൊള്ളിക്കാനാണെങ്കി ഇപ്പ വായന്റെല വണം കണല് വാണങ്ങന കൊറെ പ്രശ് നങ്ങള്ണ്ടല്ലൊ അപ്പൊ ഇങ്ങൻത്തതാവുമ്പൊ ചെറിയ രീതീല് ക്കെ നമക്കയ്ൻ്റെര് ടേസ്റ്റ് കിട്ടും ചെയ്യും അങ്ങ അതാവുമ്പ പിന്നമ്മക്ക് ചോറിലവ്മാത്രം മതി നല്ല ടേസ്റ്റാണത് അത്‌ തിന്നാന് അങ്ങനെ മീനും
പാനിലേക്ക് ആദ്യം നമ്മളത് ചെയ്യാണൊ വേണ്ടത് അതത് വ അത് വ വാ ട്ടി എടുക്കണോ
അഹ് ആദ്യം നമ്മള് അതെ അല്ല നമ്മള് ഈ മീൻ പൊരിക്ക്ന്ന ചട്ടി തന്നെ ആയ് ഇല്ല കൊഴപ്പം ഇല്ല കാരണം നമ്മള് കൂട്തൽ വെള്ളം ചേർക്കുന്നില്ലല്ലോ
ഓഹ് ഓഹ്
നമ്മള് എണ്ണയിലേക്ക് ഈ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് അതിലേക്കും മൊളകും പൊടിം മഞ്ഞ പൊടിം ചത ച്ച്ണെങ്കി ഇടാ അല്ലെങ്കില് നമ്മക്ക് അരിഞ്ഞിടാൻ കഴിയെങ്കില് അരിഞ്ഞ് ഈ അത് ഈ അരിയുന്നതിനേക്കാരം നല്ലത് കൂട്തല് ടേസ്റ്റ് ഉണ്ടാവ നമ്മള് എല്ലത്തിക്കും ഇങ്ങനെ ചത ച്ച് കൂടുതല് പേസ്റ്റ് ആക്കി ഇടുന്നത് വല്യെ ടേസ്റ്റ് ഉണ്ടാവാറില്ല.
ഓഹ്
അപ്പൊ അങ്ങനെ അരിഞ്ഞ് ഇടുക പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട്
ആഹ് ആഹ്
പൊടികളും ഇട്ടാല് പുളി ആവ്ണന്ന് മസ്റ്റാ ട്ടൊ പുളി ചെലവര് തേങ്ങാപ്പാല് ഒക്കെ ഒഴിക്കുന്നത് കാണാറ്ണ്ട് അതൊക്കെ കൂട്തൽ ടേസ്റ്റ് കൂടുവായിര്ക്കും.
അതെ
അങ്ങനെ ചെയ്യണാന്ന് പിന്നെ എന്താ അറിയൊ നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല. ഇല്ല അങ്ങനെ ആവശ്യം ഇല്ല.
ഇനി അങ്ങനെ ഒക്കും തയ്യാറാക്കി നോക്കണം.
അതെ നമുക്ക് ഇപ്പം മത്തി മീനായാലും അയ്ല ആയാലും മല്ലിപ്പൊടി മൊളകും പൊടിം മഞ്ഞ പൊടീം മാത്രം തന്നെ ചേർത്താ മതി. ഇനി ഇപ്പൊ അതിലേക്ക് എന്ത മീൻ മസാല അത് ഒന്നും ആവശ്യം ഇല്ല നമുക്ക് ഈ രണ്ട് പൊടികൾ തന്നെ മതി.
ഓഹ്
അത് നല്ലൊരു ടേസ്റ്റ് ഉള്ള ഒര് ഇത് ആയിട്ട് ഇൻക്ക് തോന്നി. ക്കെണ്ട് ഞാന് ഇങ്ങനെ കൊറേ റീൽസിലും കാര്യങ്ങളിലും ഒക്കെ കണ്ടാണ്ട് ട്രൈ ചെയ്തതാണ്. അതെ നമ്മള് ഇപ്പൊ പണ്ട് കാലങ്ങളിലൊന്നും മീന് അങ്ങനെ ഈ മീന് കുരുമൊളക് ഒക്കെ ഇട്ട് വറ്റിച്ച് വെക്കാറുണ്ട് പണ്ട് കാലങ്ങളില്
ഓഹ്
പക്ഷെ ഈ ഒരു രീതി ഞാൻ കണ്ടിട്ട്ല്ല. അത് ഇപ്പോഴത്തെ തലമുറ കൊ ണ്ടു വന്ന രീതിയാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് അത് പോലെ പൊള്ളിക്കാതെ നമ്മളെ ചെറുപ്പകാലത്ത് ല് അങ്ങനെ നമ്മള് കണ്ടിട്ടില്ലല്ലോ
അതെ
അതൊക്കെ ഇപ്പം കാണാൻ തൊടങ്ങിയതാണല്ലോ
ഓഹ്
അന്നെത്തെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലൊരു കറി ഉണ്ടാകോ അതുപോലെ മാ ഇങ്ങനെ ഈ കുരുമൊളക് ഒക്കെ ഇട്ട് വറ്റിച്ച് വെക്കും അതൊക്കെ ടേസ്റ്റ് തന്നെ ആണ് അത് പണ്ട് കാലത്ത് ഒര് ഇതിന് രുചി ആണ്.
അതെ മീന് ഇല്ലെ എന്നും വാണോ ഇങ്ങക്ക് വീട്ടില്
ആഹ് ഇവടെ അങ്ങൻത്തെ നിർബന്ധങ്ങള് ഒന്നുല്ല നമ്മള് എന്താണോ ഇണ്ടാക്ക്ന്നത് അത് കഴി
അത് കഴി ഏഹ് ഞങ്ങളെ ഇവടെ അങ്ങനെ അല്ല ഇവടെ എന്തേലും ഒന്ന്‌ വാണം.
വാണം ഇല്ലേ ഞങ്ങള് വ്ടെന്ന് പർഞ്ഞാല് ഇവല് ആദ്യേ ഇവ്ടെ ശീലിച്ച് പോന്നത് അങ്ങനെയാ
അതെ ആഹ് ഇവടേയ് ഹ് അഹ് ആഹ് ഇവടെന്ന്ച്ചാല് ഇൻ ഇക്കൊന്നും പ്രശ്നല്ലട്ടോ ഞങ്ങ ഞാനും എന്തേലൊകെ ഏന്ത്ണ്ടേലും കഴിക്കും ചമ്മന്ത്യാലും കയിക്കും ഇവ്ടേന്ന് പറ്ഞാല് ആകെ ഒറ്റ മോനാണ് അ പ്പൊ അവനെ അങ്ങനെ വളർത്തി വളർത്തി നല്ലോം തിന്നാം കൊട്ത്ത് മീനൊക്കെയ് എങ്
അതെ.
അപ്പൊങ്ങനെ അഹ് ശീലായിട്ട് പ്പത് ഇല്ലാതെ കയ്യൂലാ
അതെ
ച്ച്.. മ് ഇങ്ങളെ പോലയായ നല്ല സുഖാണല്ലൊ അമ്മക്കെന്തേലു ഉപ്പേര്യോ അല്ലെങ്കിന്തെ സമ്മന്ത്യോ എന്തെലു ക്കെ ചേറ്തിടാ അപ്പൊ ശെരിക്കും
ചൂം.. ഹ് ഇവെടെ ഇതെ വെല്യ ഫാമില്യാണ് ഇവ്ടെ അവർക്ക് പെങ്ങന്മാരായിട്ട് ഇപ്പൊ ഹസ്ബന്റിനായ്ലും
അതെ. അതാ. അതാണേറ്റവും നല്ലത് അങ്ങനെ ശീലാവ്ണതാണേറ്റവും നല്ലതും ഇപ്പൊ അവ്ട്ത്തെ മക്കൾക്കെന്നെ സ്കൂൾലൊക്കെ പോയാല് അതെ
എന്റെ ഹസ്ബന്റ് പറഞ്ഞേക്കാ അങ്ങനെ ഇപ്പം മീനായാലും എന്ത്ണ്ടായാലും ഒര്കഷ്ണോ അങ്ങനൊക്കെ കിട്ട് ട്ടായിരുന്നുള്ളൂ കാര്ണം ഓല് എട്ട് ആള് ഏഴ് ആള്ക്കാര്ണ്ടവരേയ്
അപ്പൊ അൻ അന്നത്തെ തലമുറാന്ന് പറ്ഞ്ഞാല് ഒപ്പിച്ചൊപ്പിച്ച് കഴിണത് കാ ഇതായിര്ന്നല്ലോ.
അതേ കാരന്നം അവര്ക്ക് നല്ല അഡ്ജസ്റ്റ്മെന്റ് കയും ഇപ്പത്തെ നമ്മളെ കുട്ട്യേളോടൊക്കെപ്പൊ ഇഞ്ഞിപ്പോ ഒരണ്ട് പീസ് ഒള്ളൂന്ന് പർഞ്ഞാല് അവര്ക്ക് മൂന്ന് പീസ് വാണം അങ്ങനെ മറ്റവർക് ക്ക്ണ്ടോ ഇല്ലേന്ന് നോക്ക്ന്ന ഒര് തലമുറയല്ലല്ലോ ഇപ്പൊ മറ്റവര്ക്കും കൂടി അത് വേണന്ന് ചിന്തിക്കാറില്ലല്ലോ ഇപ്പൊപ്പ
അത് ശെരിയാ. ഇപ്പൈനവർക്ക് ഇഷ്ടം പോലെ കൈ ഭക്ഷണങ്ങള്ണ്ടല്ലോ കയിക്കാന്. പണ്ടൊക്കെന്ന് പർഞ്ഞാല് അങ്ങനെ കിട്ടൂലല്ലോ
പണ്ട്കാലത്ത്ന്ന്
കറി എന്താ ഇന്നട്ട്പ്പ കറിയെന്താണ്ടാക്കി മീനന്നാണോ